ആ ഉണ്ട്
പണി പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചോ
ചായയൊക്കെ കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്നു
ഓ എന്താ ഇന്ന് ചായക്ക് ഉണ്ടാക്കി കടി എന്തുണ്ടാക്കി
ക്ക് രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു
ഓ അത് ശരി ഇന്ന് ഉഷാറാണല്ലോ
ഉഷാറ് രാവിലെ കുഞ്ഞുങ്ങക്ക് സ്
ഒ ആ സ്കൂളിലേക്ക് കൊണ്ട് ഓ അപ്പം കൊണ്ടോവോ
ലഞ്ച് ചോറാ കൊണ്ട് പോവുന്നത്
ശരി അങ്ങനെ അപ്പൊ രാവിലെ പണിയൊക്കെ കഴിയുംലെ ആ ഇവിടെയും അങ്ങനെ തന്നെ രാവ് സ്കൂളിലേ ക്ക് കൊണ്ടോവാനുള്ളത് കൊണ്ട് ചോറും കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആകും ഒൻമ്പത് മണിയാവുമ്പോത്ത്ന് ഞങ്ങൾത് കഴിയും പണിയൊക്കെ കഴിയും അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്ക്യാണ് ഞാന്‌ന്ന് ദോഷിം കടലക്കറി ണ്ടാക്കി ദോശ ഉണ്ടാക്കാറുണ്ടോ ദോശ ഉണ്ടാക്
ആഹ് ദോശയെക്കെ ഉണ്ടാക്കും ഇവിടെ പിന്നെ മക്കക്ക് പിന്നെ ഓരോ ദിവസം ഇന്നുണ്ടാക്കുന്ന ബ്രേക്ക് ഫാസ്റ്റ് നാളെ കഴിക്ക് അത് സ് പറ്റത്തില്ല അവർക്ക് ആ
പ്പം എന്ന് പറയുന്നത് എന്താണ് സാധനം അരിയരി
നമ്മൾ അരിയും തേങ്ങയും ചോറുമെല്ലാം കൂടക്കെ മറ്റ മറ്റേ വെള്ളയപ്പോന്ന് പറയത്തില്ലയോ
ഓ അത് അതാണോ അപ്പം അതിലേക്ക് തേങ്ങ വെള്ളം ചേർക്ക്ല്ല അപ്പം നിങ്ങള്
ല്ല തേങ്ങ ചേർക്കും
ഓ അത് ശരി അതിന് ഞങ്ങള് ദോഷാന്നാ പറയാ
ഞങ്ങ്ട് വിടെ ഉഴ്ന്ന് ചേർക്കുന്നതിന് ദോഷ എന്ന് പറയും
ഓ അത് ശെരി ഞങ്ങളുന് ചേർക്കുന്നതിന് ഉഴുന്ന് ദോഷന്നൊ അരി ഞങ്ങളതേമാതിരി അരിയും ചോറും ആഹ് തേങ്ങം മാത്രള്ള ഒരു കട്ടിയുള്ളതാആ ഒരു അപ്പം ചൂടണെങ്കിൽ ഞങ്ങൾ ഓട്ടടന്ന് പറയും അല്ലെങ്കിൽ അത് മാവ് പോലെ ഒരു കുറ കുറച്ചും കൂടിയും അഴിഞ്ഞ പരിവത്തില്ള്ളതാണെങ്കി വെള്ള ഒഴിച്ച് ഇതാക്കിയതാണ് നിങ്ങള് ദോ ദോശന്ന് പറയും ഉഴുന്നിട്ടാൽ ഉഴുന്ന് ദോശയന്ന് പറയും വേറെ നമ്മള് കയ്യിൽ വെച്ചിട്ട് പരത്തുന്നേയില്ലേ അതിനെ ഞങ്ങൾ ഉഴുന്ന് ദോശാന്ന് പറയും അങ്ങനെയാണ് പറയാറ് ആഹ് ഓ ഓരോ രീതി യാണ് പിന്നെന്നു ക്കെത്ത പരിപാടി കഴിഞ്ഞ ചോറിനന്ത് കറി മീൻ കറിയുണ്ടോ ഓ അത് ശരി എന്ത് മീന എന്ത് മീൻ വെച്ചു ഓ അത് ശരി ഞങ്ങൾ മത്തി മത്തി മ ആ മത്തിയന്ന് പറയും ക്ഷെ ഞങ്ങളത് വേറെ ഞാനും മീൻ കറി എന്നാണ് പക്ഷെ മീന്റെ പേര് അറീല്ല ഇപ്പൊ പേരില്ല മീനാണന്ന് വെച്ചത് അത് മീനിന്റെ പേരെന്താ അറിയ ത്തില്ലാ മീൻകറി വെച്ചു ഉപ്പേരി ഉണ്ടാക്കി കേബേജ് ഉപ്പേരി നിങ്ങള്ൾ ഉപ്പേരി ഉണ്ടാക്കിയോ
ആഹ് പയറ്
ഓഹ് പയറുപ്പേരി അഅ് നല്ല രസാണല്ലല്ലേ ചോറിലേക്ക് ഞാൻ ഇന്നലൊക്കെ അതായിരുന്നു ആഹ് ഇന്നലൊക്കെ അതായിരുന്നു പിന്നെ ഇന്ന് ക്യാബ് ക്യാബേജുപ്പേരി ഇണ്ടാക്ക്യാെ പിന്നെ രാവിലെ ദോശയും കടലക്കറി ണ്ടാ അലക്കലക്കെ കഴിഞ്ഞോ പണിയോ
ഇല്ല ഇനി അതൊണ്ട് മഴയോ
ഓ നല്ല മഴയാണോ അവ്ടെ
ഇല്ലില്ല ചെറുതായിട്ട്
ചെറുതായിട്ട് ഓ ഇവിടെ ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നോണ്ട് ഇന്നലെ രാത്രി കൊറച്ചൊരു മൂന്നു മണി സമയില്ലേ പുലർച്ച മൂന്നു മണിക്കൊക്കെ നല്ലൊരു മഴ പെയ്താണ്ട് പിന്നെ രാവിലൊന്നും മഴയില്ല ഇപ്പഴന്ന ഇങ്ങെ വെയിലറച്ച ഇങ്ങനെ നിക്കുന്ന്ണ്ട് എപ്പഴാ പെയ്യാ അറില്ല അങ്ങനെയാണ് ഒരു മൂടിക്കെട്ടിയ കാലാവസ് സ്ഥയാണ്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ സിനിമക്കെ കാണാറ്ണ്ടൊ
ഇല്ല ഇല്ല അങ്ങന ഇല്ല
സിനിമ ഒന്ന് കാണാ റില്ലല്ലേ സിനിമ ഇഷ്ട്ടവാണോ വായിക്ക അങ്ങനന്തെങ്കിലും ഉ
വായിക്കക്കെ ചെയ്യും
ക്കാറുണ്ടോ കഥകളിഷ്ടണല്ലേ അപ്പോ ഓഹ് കഥകള് പണ്ടത്തെ കഥാപുസ്തകം വായിക്കാറുണ്ടോ
പണ്ടത്തെ അയ്യോ ഇപ്പഴും പിള്ളരൊക്കെ
ആ കഥാപുസ്തകം ബാലരമ ബാല ആഹ് ബാലഭൂമി ഞാൻ മായവിക്കെ ഇരുന്ന് വായിക്കും പണ്ടുള്ള കഥാപുസ്തകത്തിന്റെ മായവി ഉണ്ടായിരുന്നു സൂത്രനും ഷേരു അങ്ങനത്തെ കൊറേ അത് അത് നല്ല രസായിരുന്നല്ലോ കഥകളൊക്കെ അങ്ങ കഥകളക്കെ ഇങ്ങനെവായിക്കും
അല്ല പണ്ടത്തെ നമ്മക്കൊക്കെ ഒണ്ടാരുന്ന ആ ഒരിതിപ്പം കുഞ്ഞുങ്ങക്ക് ആ ഒരു
ഇല്ലല്ലോ ഇപ്പ ഇല്ല അന്നത്തെ കഥ ബുക്ക് ഇപ്പ ഇണ്ടോന്നൊരു ഡ
ആന്ന് ചെലപ്പഴൊക്കെ നമ്മക്ക് എവിടെങ്കിലും ഈ പോവുമ്പഴത്തേക്ക് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു നോസ്റ്റു ഫീലേയ്യും
പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ സ് സ്കൂളിൽ പോകുമ്പോഴയാലും ഞമ്മള് ഞാനൊക്കെ എരിഞ്ഞിക്കുരു അറിയോ എരിഞ്ഞി പൂവ് ന്ന് പറഞ്ഞ ഒരു നല്ലൊരു മണവുള്ള ഒരു പൂവുണ്ടല്ലോ
എ ഇനി ഞങ്ങടെ നാട്ടീ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും
പേരിണ്ടാവും അതിനെ ഇരിഞ്ഞി പോ അതേമാരി അതൊക്കെ പെറുക്കി ബേഗ്ലിടും. പുളിയുടെ കുരു, പുളിയൊക്കെ മൂപ്പും മൊള കക്കെ തേച്ചാണ്ട് പേപ്പർല ആക്കിയാണ്ട്. ബേഗിലിട്ട് കൊണ്ടുപോവും.
കൊണ്ടുപോക എന്നിട്ട് ബ്ലെയഡ് മാങ്ങ മാങ്ങയുടെക്കെ സീസൺ ആവുമ്പോഴത്തേ
അതെന്നെ. അതന്നെ മാങ്ങ കൊണ്ടോവാ. ഓര്ക്ക് ഉപ്പും, മുളകൊക്കെ ഒരു ഇതിലാക്കിയണ്ട് പേപ്പർ പൊതിഞ്ഞ് കൊണ്ടുപോവും. വീട്ടിൽ ആരും കാണാതെ അതൊക്കെ രസായി പി നന്ദി ന്നിട്ട് പിന്നെ വള വളപ്പൊട്ട് കളിക്കും. ഈ ഒരേ കളറുള്ള വള ട്ട് ആ കൊത്തങ്കല് അറീം ഞങ്ങള് കൊത്തങ്കല്ല് കളിക്കാ വേറെന്തെയ്യാ പിന്നെ ഈളക്കറി വെച്ചിട്ടുണ്ടല്ലോ ഈള് വെച്ചിട്ടിങ്ങനെ പൊന്തിച്ചിട്ട് അതിനെ പേര് ഇന്ക് ഓർമ്മല്ലാ അത് കളിക്കും എസ് ഒ എസ് കളിക്കും അങ്ങനെ പലതരം പലേ കളി കള്ളര് പോലീസ് കളിക്കായിരുന്നു.
മെയിൻ പണ്ട് എന്തുവാന്ന് വെച്ചാൽ എല്ലാ വീട്ടുകളും ഇഷ്ടംപോലെ
ആഹ് സ്ഥലങ്ങളുടെനി അതെ എല്ലാം വന്ന് പിന്നെ ഇന്ന അതെ നിന്നത്തെ മക്കൾ ക്ക് അതിനുള്ള സാഹചര്യങ്ങളല്ലല്ലോ? ഇന്ന് സ്കൂളിലേക്ക് നേരെ വണ്ടിയിൽ കേറുക പോക ഒന്നും കാണുന്നില്ലല്ലോ വള റോഡിലൂടെ എന്ത് നട
മ്പ് ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഞാനിപ്പോ പിന്നെ എന്തേയ്ത് വീടടുത്ത പത്ത് സ്കൂളുണ്ട്. അന്നേരം പിന്നെ രണ്ട് പേരുണ്ട് രണ്ട് പേരെയും കൂടെ രണ്ട് സ്കൂളിൽ തന്നെയ രണ്ട് പേരെയും കൂടെ ഞാനങ് അങ്ങോട്ട് ട്ടങ്ങക്കെഏതാകുമ്പോഴത്തേക്ക് ഒന്ന് അങ്ങോട്ട് നടന്നങ്ങ് പോയാൽ മതി ആഹ്
ആ ഇപ്പോഴത്തെ മക്കള് അധികവും അങ്ങനെയാണല്ലോ വണ്ടിയിൽ കേറുവാ എന്റെ മകളൊക്കെ അങ്ങനെ തന്നെ വണ്ടിയിൽ രാവിലെ കേയറ സ്കൂളിലൊക്കെ വണ്ടിൽ കയറ വൈകട്ട് സ്കൂളിൽ നിന്ന് വിട്ടേ ഒരു പുറ ത്തുള്ള ഒരു ബന്ധങ്ങളോ ഒന്നു ല്ലല്ലോ ഒരു കാഴ്ചകൾ കാണ ഒന്നും ഇല്ലാതോ അവർക്ക്. അവരുടെ ബുക്കാ അങ്ങനെ വരും അപ്പൊ നമ്മള് കളിക്കുന്ന ആ കാര്യങ്ങളൊന്നും അറിയില്ല ചിരട്ടപ്പുട്ടൊക്കെ എത്രയോ ഉണ്ടാ ക്കിന്നെ ഞാൻ പറ്റത്ത് മണൽ വെച്ചിട്ട് മണ്ണ് വെച്ചിട്ട് പുട്ടുടാ അന്നേ കുരുമുളക് എടു കടുക്കക അനോക്കെ നല്ലൊരു ഇതേനല്ലോ അന്നേ കെ ഇപ്പഴത്തെ കുട്ടികൾക്ക് അങ്ങനെ അറിയ കൂടില്ല ഈ ഇപ്പൊ ക കളിക്കാൻ വന്നാൽ തന്നെ കുട്ടികൾ ചിലപ്പോ ഫോണിലാ ഉണ്ടാവുക ക അതാണല്ലേ ഇപ്പൊ അങ്ങനെല്ലേ പിന്നെ എന്തൊക്കെയണ്ട് മഴയില്ല ഇന്നില്ല ഇന്നലെ ഇന്നലെ വരെ ഫുള്ള് വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു ഇന്നലെ വൈകീട്ട് പുലർച്ചെ മൂന്ന മണിയൊക്കെ ആയ സമയത്ത് ഒരു വഴ പെയ്ത് പിന്നെ ഇന്നൊരു മൂടി കെട്ടിയ കാലാവസ്ഥ ഇന്നും ഇപ്പൊ വെയിലറക്കിയുന്നാണ് മഴയൊന്നുല്ല
ഇവിടെയും ഇടക്ക് ഇങ്ങനെ ചെറിയ വെയില് വരും പിന്നെ അങ്ങനെ ഒരു മഴയുടെ ഒരു കോൾ കാണും
കിട്ടതൊന്നും ഉണങ്ങൂല
ഉണങ്ങൂലാന്ന് അത ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ച്ച് വെള്ള യൂണിഫോം ഒക്കെ ആകുമ്പോഴത്തേക്ക് വെയിൽ കൊണ്ട് തന്നെ ആ ഒരു ഉണങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മെൽ കാണ
ആ അതന്നെ ഒ ഒരു മണം വരും എന്തീ തണലത്ത് ഉണങ്ങിയ സാധനങ്ങളായാലും വെയിലത്തിട്ട് തന്നെ ഉണ കെ അതിന്റെ ഒരു ആ ഒരുരിത് കിട്ടുള്ളുല്ലെ വെയിലത്ത് വെയിലത്തണങ്ങുന്ന ആ ഒരുത് കിട്ടില്ല അറിയ തണലത്ത് എനി എത്ര ഇത് ചെയ്ത് ഉണ പാനിട്ടൊക്കെ ഉണക്കിയാ പിന്നെ അത് പിടിക്കുമ്പോ തന്നെ മനസ്സിലാവും ഉണങ്ങിയത് അതിന്റെ ഒരു ഒരു ചെറുതായിട്ടരുമണെങ്കിൽ വരുല്ലോ നമക്ക് അങ്ങനെയാണ് ഹല്ലോ പിന്നെ എന്തൊക്കെയാ യാത്രകളൊക്കെ പോകാറുണ്ടോ എങ്ങോട്ടൊക്കെ വെക്കേഷന് ടൈമിൽ
വെക്കേഷൻ ടൈമിന് മോൾക് ചെറിയൊരു കണ്ണിനൊരു സർജറി ഉ ണ്ടായിരുന്നെ അ പിന്നെ ആന്നേരം പിന്നെ അതിന്റെ ഇതായിട്ടൊക്കെ പിന്നെ വെക്കേഷൻ അങ്ങനെങ്ങ പോയി പിന്നെ എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും തമ്മിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ് റ്റൻസ് ഉണ്ട്
ആ അങ്ങനെ ദൂരം ആയത് കൊണ്ട് ഒന്നും അങ്ങോട്ട്‌ പോവാൻ കഴിയില്ലല്ലോ അത് ശരി അപ്പൊ ബീച്ചിലെ അങ്ങനെ പോകാറുണ്ടോ
ആ ബീച്ചിലൊക്കെ പോകാറുണ്ട് പിന്നെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ബ്രദേേഴ്സിന്റെ വൈഫുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് അങ്ങ് പോകും അങ്ങ്
ആഹ ഒരുമിച്ച് പോകും അത് രസമാണല്ലോ ഒരുമിച്ച് യാത്ര പോകുന്നത് നല്ല രസമാണല്ലോ ആ ഒരുമിച്ച് പോകുന്നത് രസമാണ് പിന്നെ കാഴ്ച ളക്കെ കണ്ട് ബീച്ചിലൊക്കെ ആവുമ്പോ പ്രത്യേകിച്ച് പുഴന്റെ കടലിന്റെ അരികത്ത് ഒരുമിച്ചിരിക്കാൻ കാൻ അത വേറൊരു
ആന്ന് ആന്ന് പോകുമ്പോഴത്തേക്കും എ എന്റെ സെക്കൻഡ് ബ്രദറ ആണെന്നുണ്ടെങ്കിൽപിന്നെ പിന്നെ അയാള് പിന്നെ പിള്ളാരെയൊക്കെ ഫുൾ എൻജോയ്മെന്റിന് അങ്ങ് വീടും അങ്ങ് ബീച്ചിൽ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങോട്ട് കേറി അത് പോകണ്ട വേണ്ട എന്നൊന്നും അയാള് ഫുൾ പിള്ളോര ഫുൾ സ്വാതന്ത്ര്യത്തിന് അങ്ങ് വിടും പക്ഷെ ഹസ്ബൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
സമ്മതിക്കില്ലല്ലേ സമ്മ ആ അത് ശരിയ
ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കായാലും പിന്നെ രണ്ടാമത്തെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ പിള്ളോരെയ അങ്ങ് വെളിയിൽ ഇറക്കുവന്ന് എന്നിട്ട് പറയുന്ന എന്ത വച്ചാൽ കൊച്ചുങ്ങളും മഴയത്തും വെ കളിച്ചു തന്നെ വളരണം നമ്മൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് മഴ വരുമ്പോ ഇങ്ങോട്ട്
ആ അതന്നെ ഞാനൊക്കെ അങ്ങനെതന്നെ മഴന്റെ പാറ്റില് കണ്ട ചി ജലദോഷ മഴയന്റെ വെയില് വെൽ നടന്ന ജലദോഷം വരും മഴന്റെ അത് ഒന്നാമത് നമ്മൾ അങ്ങനെ ശീല
ശീലിച്ചു എന്നിട്ട് കുളിച്ചിട്ട് തന്നെ നമ്മളൊക്കെയ ആണെങ്കിൽ പണ്ട് തല അങ്ങനെ വലുതായിട്ട് തുടയ്ക്കത്തില്ല ഇപ്പോഴത്തെ മക്കള് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ പറയാം തലൽ വെള്ളം ഇറങ്ങിയിട്ട് പനി
ആ അതന്നെ അത് തന്നെ ഇപ്പല്ലോ അ അങ്ങനെ തന്നെ നമ്മളങ്ങനെ ശീലാക്കുന്നോറും അത അങ്ങനെ ആയിപ്പോരല്ല അപ്പൊ നമ്മള ആയാലും അങ്ങനെ തന്നെ ഒരു കാര്യം ശീലിച്ചു കഴിഞ്ഞ പിന്നീടും അങ്ങനെ തന്നെ അങ്ങനെ വന്നും കൊണ്ടേ നിക്കല്ലോ അതുപോലെ തന്നെ കുട്ടികളും പിന്നെ എന്തൊക്കെയണ്ട് അപ്പൊ അങ്ങനെ ബീച്ച് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആവൂലേ ഈ വെക്കേഷനിൽ പോയത് യാത്രകളൊക്കെ ആ അത് ശരി-
അപ്പൊ പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ പിന്നെ മോളെ ഞാൻ ഈ വീക്ക് മുതലാ സ്കൂളിൽ വിട്ട് തന്നെ തൊടങ്ങിയത് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ലാര്ന്ന്-
ക്കാനൊക്കെ ഉണ്ടാവുല്ലോ- ഒരുപാട് പഠിക്കാനൊക്കെ ഇണ്ടാവും-
പിന്നെ മദ്രസിലെങ്ങ് ഓപ്പൺ ആവും-
ആഹ് അതുതന്നെ- അത് ശരിയാണ്- ഇന്നാ ശരിന്നാ ആയിക്കോട്ടെ ഓ ന്നാ ശരി-